ഹലോ ആഹ് എന്തൊക്കെയാ ഉം കേക്കുന്നുണ്ട് രാവില്ത്തെക് ചായ പരിപാടിഓക്കെ കഴിഞ്ഞു ഉച്ചക്കത്തക്ക് കഴ്ഞ്ഞ ഇണ്ടാക്കലൊക്കേ കഴ്ഞ്ഞ
ചായപരിവാടികെ കഴിഞ് ഉച്ചകത്ത് തൊടങ്ങി ഉച്ചകത്ത് ഫുഡൊക്കെ ആയിന് ന് ക്ലീൻ ചെയ്യാനൊക്കെണ്ട് ഏഹ് ഉൾ ഫഗംത്ന്നെ ദോശേണ് ദോശിം ചിക്കൻകറിം ആഹ് സാദാ ദോശ
ഉം ദോശ
ഉഴുന്ന്ദോശ എടക്ക് ഇണ്ടാക്കും സാദാദോശേണ് മക്കൾക്ക് ഇഷ്ടം അപ്പപിന്നെ അതന്നെ ഇണ്ടാക്ക
ഉം
പത്തിരി അങ്ങനത്തെന്നും വല്യ ഇഷ്ട്ടല്ല്യ
ഹം
ദോശന്നെ ഏറും ഇണ്ടാക്കാനും സുഖം പത്തിരിന്നു ഇഷ്ട വല്യഷ്ടല്ല ദോശേന്നെറ്റവും ഇഷ്ടം
ആഹ്
ആഹ് ചെലർക്ക് പ ചില ദോശ റ്റുല്ല
എല്ലാര്ക്കും ദോഷവേ
ആഹ് പിന്നോർക്ക് നൂൽപുട്ട് അവിടെ എന്താറിയ നൂൽപുട്ടിന് എന്താപറയാ
നൂൽപൂട്ട്ന്നെന്നെ
ആഹ് ആഹ് ആഹ്
ഇടി ചെലൊർത്തിരി ഇടിയപ്പം ഉം ഇടിയപ്പം ന്നൊക്കെ തേങ്ങാപ്പാലൂട്ട്യാണ്ട് ആണ് നൂൽ പുട്ട് ന്നല്
ആഹ് തേങ്ങാപാലൂട്ടിയാണ്ട് തിന്നും
ഉം തേങ്ങ വിടൊക്കോ തേങ്ങിം പഞ്ചസാര കൂട്ടികാട്ന്നും ചെലപ്പോ ചെലപ്പം ഇതേപോലെ ഉർലങ്ങേങ് കറിയെക്കും തേങ്ങാപ്പാലൊക്കെ പാർന്ന്കാണ്ട് റ്റ് മാരിയാ അങ്ങനെയ അധികുഇഷ്ട്ടം
ആഹ് തേങ്ങപാല് നല്ലടേസ്റ്റാ തേങ്ങാപ്പാല് അലക്കയ ഇട്ട്കാണ്ട് പഞ്ചസാരൊക്കെ ഇട്ടാണ്ട്
ഉം ഇതട് കൊണ്ടച്ച തേങ്ങാപ്പാല് ചെയ്തൊക്കിറ്റില്ല നൂൽപുട്ട്ക്ക് പിന്നെ ഓട്ടടിക്ക് തേങ്ങാപാല്ടുക്കും തേങ്ങാപാലും പഞ്ചസാരിം കൂടെ കൂട്ടിയടിക്കും തേ അഹ് തേങ്ങ ചേര് എന്തി എഹ് നൂൽപുട്ട്ക്കോ
ആ അല്ല ഓട്ടടെക് ഇടോ
ആഹ് ഓട്ടടിക്ക് തേങ്ങ ചെര്ന്റ്റിട്ട്ടും അരച്ച് ഏതികാണെങ്കില് അര ച്ചിട്ടണ്ടാക്കണെങ്കിലും അല്ലാതെണെങ്കിലും രണ്ടാണെങ്കിലുടും അരച്ചിട്ടുണ്ടാക്കലില്ലേ ഇങ്ങളൊക്കെ ഓട്ടട
ആഹ്ണ്ടാ അങ്ങനെന്ന ഇണ്ടാക്കല് ഉം അ അരി അരച്ചതാ ആഹ് ആഹ് അല്ല അരിയർക്കും ന്നിട്ട് തേങ്ങാ പിന്നയ്ക്ക്ന്ന് ജസ്റ്റ് ത ഞാചേര്ണ്ടിടും
തേങ്ങി അരിം മാത്രേര്ക്കുള്ളു വറ്റുതൊന്നും കൂട്ടൂല
ആഹ് കൊറ കൊറ്ച്ച് ചോറൂട്ടും
നല്ലജീരകും ചീരുള്ളിയൊകൊ കൂട്ടോലോ
നല്ലജീരകം കൂട്ട്യോക്കില്ല
ഉം ചേലോര് നല്ലജീരകും ചീരുള്ളി അതൊക്കെ കൂട്ടിക്കാണ്ട്ഇണ്ടാക്ണാണ കൽത്തപ്പം കാര്യങ്ങളൊക്കെ ഇണ്ടാക്കോ
ആഹ് കുക്കറ്ല് ആഹ്
നന്നാവാറ്ണ്ടോ
ചെൽപ്പോ നല് ആ എടക്ക് നന്നാവും എടക്ക്ന്നാവൂല
ഇന്നലെ എന്തങ്കിലും മധുരംണ്ടാക്കിയാ
ഇന്നലെ മധുരം ഞാൻ നോമ്പ് തുറക്കാം ഫുഡ്ഡ് പൊറാട്ടിം ചിക്കൻ കറിം
ആഹ് പിന്നെ പൊരിക്കടി കാര്യങ്ങളൊന്നും ഇണ്ടാക്കിട്ടില്ലെ
പോം ല്ല പൊരിണ്ടാക്കിട്ടില്ല ജ്യൂസ് അങ്ങനത്തെക്കെ ആഹ് ഫ്രൂട്ട്സ് ഇണ്ടായിന്നു
ഉം എല്ലാർക്കും നോമ്പ് ണ്ടായിര്ന്നോ
ഇല്ല മക് ഒരാള് മൂന്നിലും ഒരാള് ഒന്നിലും ആണ് അപ്പോ
ആഹ്
നോറ്റിട്ടില്ല പിന്നെ ഞാനെന്നെള്ളൂ
ആഹ് ആഹ് പിന്നെ വേറന്തൊക്കെ ഫുഡ്ഡ് പിന്നെ വേറെന്തൊക്കെര്ന്നു ണ്ടാക്കല് രാവിലെ ദോശക്ക് ചി ചിക്കൻ കറിര്ന്നൂല്ലേ
ആഹ് ഇന്നൽത്തെ ചിക്കൻ കറി ഇണ്ടായിരുന്നു അപ്പൊ അത്ട്ത്തു ചിക്കൻ കറി ആയ പിന്നോല്ക് ഇശ് ട്ടാണപ്പോ
ചിക്കൻ കറിയായ പിന്നെ വേറൊന്നും വേണ്ടല്ലോ ഉം ചിക്കൻ കറിയായ പിന്നെ ഏതൊക്കെ കഡ്യാണെങ്കിലും കറി ആണങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും വരെ ഊട്ടിക്കോളും ഉച്ചക്കക് എന്താണ്
ഉച്ചകക്ക് വെള്ളരീം പരിപ്പൂട്ട് കറിവച്ണ്
എങ്ങനെ വെള്ളരീം പരിപ്പൊട്ട് കറിക്കല് മുരിങ്ങ മുരിങ്ങന്റെല മുരിങ്ങക്കായോ
മുരിങ്ങ മുരിങ്ങന്റെല അത് തേങ്ങ തേങ്ങി പച്ചമുളകൊക്കെ അരച്ചാണ്ട് ആഹ് അങ്ങനട്ട്
ആദ്യം തക്കളി ഇടുത് കൊണ്ടരത് ആദ്യം ചീരുളിതോ ക്കെട്ടാണ്ട് വാട്ടോ അതൊക്കെ കട്കിട്ട്ങ്ങാണ്ടോ മുരിങ്ങന്റല ആഹ്
എല്ല ഞാൻഎന്തിനാണ് വെച്ചാല് ഇക്കാന്റെ അവിടെ എങ്ങനെ വെക്കല് ആഹ് ആഹ്
ഞ ഞങ്ങള് ആദ്യം മുരിങ്ങന്റലാണ്ട് വേവിക്കും താളിച്ങ്ങാണ്ട് വേവിക്കും ക്കും ഇന്നിട്ടയ്ക്ക് ചമ്മന്തി ഒതുക്കിട്ടോടുക്കും
ആഹ് അങ്ങന ഇട്ട് എടുക്കലാ ഞാൻ ഒന്നായിട്ട് ഒക്കെ റെഡി ആക്കിട്ട് പിന്നെ അടുപ്പത്ത് വെക്കല
അങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്താണ്ട് വേവിച്ചെടുക്കു അങ്ങനെയണല്ലേ അപ്പ അയ്ല് നീരുമാരി വള്ളമാരിണ്ടാവൂലേ
ഇല്ലാ നല്ലാമത്തായിട്ട് കിട്ടും വെള്ളം ചേർക്കൂല വെള്ളം ചേർക്കൂല
ഉം മുരിങ്ങന്റല് കറിവെ ക്കലില്ലേ
ആഹ് കറി വെക്കലുണ്ട് താളിക്കലുണ്ട്
ചക്കക്കുരു പരിപ്പോക്കെട്ടിട്ട് കറിവെക്കോ
ചക്കക്കുരു പരിപ്പ് ട്ട് വെക്കലില്ല ഞാൻങ്ങനെ എന്തിന്റെങ്കിലും കൂടെ വെള്ളരിന്റെ കൂടെ അല്ലെങ്കി മുരിങ്ങ ആഹ് മുരിങ്ങ ആഹ് മുരിങ്ങല ആഹ് മുരിങ്ങന്റതല്ഞാൻ ചക്കക്കുരു ഒറ്റക്ക വിചാരിച്ചു വിചാരിച്ചു ആഹ് മുറിങ്ങന്റെലീൽ ഇട്ട് വെക്ക ആഹ് ചക്കക്കുരു ഇട്ട് വെക്കല്ണ്ട്
ഇന്ക്ക് ഇന്ന് ചക്കക്കുരുട കറി ചക്കക്കുരു തക്കാളിയിട്ട്ങ്ങാണ്ട് തക്കാളി പച്ചോളകും പൊളിച്ചിട്ട്ങ്ങാണ്ട് മഞ്ഞപ്പൊടി ഇട്ട് ങ്ങാണ്ട് വേവിച്ചാ വച്ചിട്ട് പിന്നെ പുളിഒന്നും വരിഇഡലില്ല തേങ്ങാരച്ങ്ങാണ്ട്പാരും ഇന്നിട്ട് കട്കർക്കും
ആഹ് ആഹ് പിന്നെന്താ മീന്
മീന് ചെറിയ ആവോലി കുട്ടിണ്ട് ചക്കക്കുരു ആണെങ്കി പച്ചക്കറികറിയങ്കിലുംഞാൻ അധികം പുളിവരിയടൂല്ല ഞാൻ കൂടുതലുംതക് തകാളിട്ടാണ്ട വെള്ളേരി പരിപ്പാണെങ്കില വള്ളരി ചക്കക്കുരു ആണെങ്കിലോ ക്കെ ഞാന് എന്ത കാട്ടല്തക്കാളിട്ട്ങ്ങാണ്ട് വെക്കും രണ്ട് തക്കാളി ഓക്കെ
ആഹ്
കൂട്ടാ തക്കാളിന്റെ പുളിയാണ് ഇനിക്കിഷ്ടം അധികൊക്കെ അധികം ചിലർ മീനിക്ക് മീനിക്ക് പുളി ഇടും കുടംപുളിയ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ സാധാവാളംപുളിയായിട്ടോ അങ്ങനെയൊക്കെ എന്തായിട്ട്
ആഹ് ആഹ്
അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് ഒരു ചക്ക കുരു അടുപ്പത്തു വെച്ച്ക്കണ് ചോറ് വെന്തുക്ണ് അല്ല രാവില ഇന്ന് വെള്ളപ്പ ഇല്ല രാവിലെ ഇന്ന് വെള്ളപ്പായിരുന്നു പിന്നെ ഇന്നലെ നോമ്പറക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന കൊറച്ച് പൊറാട്ട ഇണ്ടായിരുന്ന് ഒരു മൂന്നാല് പൊറട്ട ബാക്കി ഉണ്ടായിന്ന് അപ്പൊ അതിക് ചിക്കൻ കറിയും ഉണ്ടായിന്ന് അപ്പ ഞൻ കുറച്ച അരി ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടീനു ഏതായാലും ചിക്കൻ കറിയല്ലേ വിചാരിച്ചണ്ട് ബാക്കിക്ക് പോരാത്തിന് വള്ള- അപ്പ ചൂടാന്ന് വിചരിച്ക്കാണ്ട് വെള്ളത്തി അപ്പൊ രാത്രിയായപ്പ ഇൻക്കൊരു മടി അപ്പൊ പിന്നെ ഞാനെന്ത് കാട്ടി അതേപോലാണ്ട് ഫ്രിഡ്ജ് കണ്ട് കേറ്റേച്ചി തേങ്ങയും ചേരണ്ടച്ചി- ചീന്ന് അരി വെള്ളത്തിലിട്ടു ചെയ്തിന് അതുപോലങ്ങട്ട് ഫ്രഡ്ജ് കണ്ട് കയറ്റിവെച്ച് ക്കാണ്ട് പിന്നെന്ത് കാട്ടി നേരം വെൾത്തപ്പപ്പീ വീണ്ടും തോന്നി ഇപ്പൊഇന്നെനാണോ ണ്ടാക്ക ഇപ്പം നാളെ കല്യാണാണ് ഇന്ന് രാത്രി കല്യാണണ്ട് നാളെ രാവിലെ ഇപ്പോ കല്യാണത്തിന് കല്യാണണ്ട് അപ്പൊ ഇപ്പതൊക്കെ നാളെയും കഴിഞ്ഞ് മറ്റന്നാളൊക്കെ ആവേണ്ടി വരും ചെലപ്പോ അപ്പൊ അരക്കണെങ്കിൽ ഇനിയിപ്പോ നേരം വെളുത്താൽ എന്തെങ്കിലും കടി വാണ്ടേ പൊറാട്ട തയയുല്ല ഏഹ് അവരിങ്ങനെ പിച്ചി നടന്ന് നോമ്പർകണ നേരത്ത് അധികം പോയിട്ടില്ല പിന്നെ ഇങ്ങനെ പിച്ചി പിച്ചി പിച്ചി മൂന്നണ്ണേറ്റെ ബാക്യായി ട്ടൊള്ളൂ അപ്പൊ പിന്നെ എല്ലർക്കും കൂടെ തഴുലല്ലോ അപ്പൊ പിന്നെ സുബ കേരിക്കാൻ മാണ്ടി നീച്ചപാടന്നെ പിന്നെ ഏഹ് നമസ്കാരം കഴിഞ്ഞേക്കാണ്ട് അരച്ചത്തി ആ ഒരു അഞ്ച് അമ്പതൊക്കെ ആയപ്പോ അല്ല ഒരാ ഈ വെള്ളപ്പത്തിന് വെള്ളപ്പ ത്തിന് അപ്പോ തന്ന നീച്കാണ്ട് വേം വെള്ളവിലൊക്കെ വെള്ളത്തിലിട്ട് പോത്തിക്കാണ്ട് ഒരഞ്ച അൻപതൊക്കെ ആയപ്പോ അരച്ച്കാണ്ട് അങ്ങട്ട് മൂടിവെച്ചു പിന്നെ
ആഹ് വെള്ളപ്പത്തിക്ക് ചോറിന് പകരായി അവലൂട്ടണ
അല്ല ചോറും കൂട്ടും അവലും കൂട്ടും ഞാന് ഇത്രയും കാലായിട്ട് ഞാൻ വെള്ളപ്പുണ്ടാക്കിയ നന്നാവലില്ല നന്നാവലില്ല പൊതുവെ അതേപൊലെപ്പങ്ങനെ വിളിച്ചപ്പോ ഓരോര്ത്തര് റെസിപ്പി പറഞ്ഞന്നപ്പള് അതേപോലെ ഒരു ചേച്ചി പറഞ്ഞു തന്നപ്പോള് ഇന്നോട് വെള്ള വെള്ളവൽ കൂട്ടുമ്പ നമുക് എന്താ പറയാ നമ്മ കടയിന്നൊക്കെ കിട്ടണ പോലത്തെ അതേപലത്തെ വെള്ളപ്പ നല്ല തനി വെള്ളയിൽ കിട്ടും
ആഹ്
അപ്പയ്ക്ക് ഒരു വിരുന്നേര് വന്നപ്പെന്നോട് ചോയ്ക്കണ്ട് ഇങ്ങനെ വെള്ള വാനെന്താ കാട്ടീക്കണത് ത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആദ്യയിട്ട് ഇണ്ടാക്കിന്ന് ഇപ്പോ ഇതെപ്പോലെ കേട്ടിട്ട് ഒരിക്ക ഉണ്ടാക്കിട്ട് മക്കക്ക് തെകയില്ല ആ വേ വൈയ്ന്നേരം നോമ്പറക്കാൻ വേണ്ടിട്ട് കുറച്ച് മാവ് എടുത്ത് വെച്ചീനു അപ്പ ഉണ്ടാക്കിട്ട ഞങ്ങക്ക് കിട്ടണ്ടേ ഒൽ- അപ്പ ഞാൻ പറഞ്ഞ് ഒരീസം കൂടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ്ട്ട് അങ്ങനെ വള്ളത്തിലിട്ടേരുന്ന് രാവിലെ തന്നെ ആ കു ഇച്ച്കാ അത് നുള്ള് ഈസ്റ്റുടണം ആഹ് ഈസ്റ്റ്ട്ടാലേ അപ്പ അപ്പൊക്കപ്പൊ പൊന്തുള്ളൂ അല്ല അല്ലെങ്കി പിന്നെമ്മള് അങ്ങനത്തെ മാവ എന്തെങ്കിലുംക്കെ അതേപോലെ കുറേശെ ബ ബാക്കി ഉള്ളത്ണ്ടെങ്ക കൂട്ടിയിട്ട എങ്ങനെ പിന്നെ പൊന്തള്ളൂ അല്ലെങ്കി തോന്നെ നേരെ സമയ വെക്കണം ഇതിപ്പോ സമയട്ടില്ലേും അഞ്ചേ അൻപതൊക്കെ ആയപ്പോഴാണ് ഞാനര അരച്ചു വെച്ചേകണന്നെ അഞ്ചെ അമ്പ- ച്ച് വെച്ച് ഏതായാലും കുട്യാൾ മദ്രസ് പ്പോവുമ്പോ എന്തെങ്കിലൊക്കെ കൊട്ത്ത്ക്ക്ണാണ്ട് വിട്ട്കാണ്ട് വരാനൊക്കാവുമ്പോത്തിനും പോ ആഹ് കൊറച്ച് പൊന്തി അപ്പൊ ഒരു വിരുന്നേരം വന്ന് വിരുന്നേരം വന്നപ്പോ ഓൽക്ക് എന്താ പറയാ ചായം കടിയും കൊടുക എന്താ ചെയ്യണ്ടിരിങ്ങന നിൽക്കണെങ്ക നോക്കിയപ്പോ ഒന്നൊന്നര മണിക്കൂർ ഒന്നേ ക്ക മണിക്കൂർ ആവുന്നുള്ളൂ അപ്പൊ നോക്കിയപ്പോ ഒരു ചെറിയായിട്ട് പൊന്തീക്ണു പിന്നെ ഈസ്റ്റ് ഇട്ടൊണ്ട് എങ്ങനെയ നമ്മളപ്പ ഇതാവുല്ലോ ആരെടുത്ത് വരുവല്ലോ അപ്പൊ പിന്നെ ഞാനങ്ങ് ചൂടാ നിന്ന്
ആഹ്
ഇപ്പ നന്നായിൻ ചെയ്ത് നല്ലുഷാറായി ചെയ്തിട്ട് ബാക്കി കുറച്ച് മാവുണ്ടായി അത അങ്ങനാണ് മൂടിയേച്ചകൊണ്ട് പൊതിക്കാൻ വെച്ച് ഞങ്ങക്ക് അപ്പൊക്ക് തിന്നാനുള്ള മാണ്ടി എടുത്തുവെച്ചുകാണ്ട് പിന്നെ ബാക്കി അന്ന് പൊന്തിക്കാൻ വെച്ചു ഇനിയിപ്പോ അത് എടുത്തുകാണ്ട് ഫ്രഡ്ജിലെക്കണം ഇനിയിപ്പോ നാളെ രാവിൽകക്ക് ബാക്കിയുള്ളതൂടെ തട്ടി- കുട്ടിക്കാണ്ട് അപ്പൊ ആഹ ന്നെ മാപ്പൾക്ക് ആഹ് ഇട്ടിലിയും ഉഴ്ന്ന് ദോശൊക്കെ ണ്ടാക്കും മസാലദോശ്യോ ഒക്കെ ണ്ടാക്കാറ്ണ്ട് മസാലദോശന്റെ ച ട്ടി ഇല്ലാത്തോണ്ട് പിന്നെ അങ്ങനെ ചെറിയ നല്ല പരന്ന ചട്ടി വേണ്ടേ ആ ഇബടെ എന്താ വരെപ്പക്ക് നല്ല ഇഷ്ടണ് മസാലദോശ എപ്പ പറയാ ഗീറോസ്റ്റ് ആക്കിട്ടും ണ്ടാക്കി കൂടെ ണ്ടാക്കി കൂ കൂട താറി അപ്പൊ ചെൽപ്പം ഗീ റോസ്റ്റിന് പർണ നേരം ചെലപ്പോ ഗീ ണ്ടാവുല നെയ്യ് ണ്ടാവൂല നെയ്യ ഇണ്ടായപ്പ ചട്ടിഉല്ല്യ അഹ് ഞ്ഞിപൊന്ന് അങ്ങൻത്തെന്ന് വങ്ങണം എന്നു ങ്ങനെ വിചാരിക്കും പോമ്പോ ഓർമ്മ ണ്ടാവുല പോയി വന്ന അഹ് ചുടാനേര്തെ പ്പോൾ ണ്ടാക്ണ സാനല്ലല്ല ന്നാള് വെള്ളപ്പം ചുട്ടപ്പ തന്നെ മൂത്ത മോ പറയിണ്ട് ഞൻ പറ ഇങ്ങന മേൽക്കുമേലെ ന്നപ്പോ ഞാൻ പറയ വല്ലാതെ തിന്ന്ട്ട് വയറ് താ ന്ന്ട്ട് ഛർദിക്കാ നിക്കണ്ട ഇത് എപളെങ്കിലു ണ്ടാക്കണ സാധനല്ലേ പറഞ്ഞുന്നോട്‌ ആഹ ആയിക്കൂടെ വെള്ളപ്പത്തിന് ചിക്കൻ കറി നല്ലൊരു ടേസ്റ്റ് ആണല്ലോ
പ ചിക്കൻകറി ക ട്ടതൊണ്ടാണ് അരച്ച്ണ്ടാകീക്ണത് ഇല്ലെങ്കിപിന്നെ വേഗം കൽക്കി കുത്തി ദോശ ഇടാൻ തന്നെ നിക്കോള്ളൂ ദോശേണെങ്കിൽ ഓൻക് നല്ല ഇഷ്ടാ ഇൻക്ക് ഇഷ്ടല്ല ഞമ്മള് ന്നെ ണ്ടാക്കാണ് ഞമ്മളെന്നെ തിന്നാണ് ന്നാലും കൂടിട്ട് ഞമ്മളന്നെ ണ്ടാക്കിതിന്ന്ണെ ഞമ്മക്ക് വല്ലതെ ഇഷ്ട പെടൂലല്ലോ
ആഹ് ഇഷ്ട്ടം
ഒരാൾ ണ്ടാക്കി തന്നാണെന്ന്ണ്ടെങ്കി പിന്നി നല്ല ഉസാറായിറ്റ് തിന്ന് എണീറ്റ് പോവായിന്ന് പക്ഷെ ദോശ ഇങ്ങനെ എന്നും മ്മ്ളീ ചുടലാമ്പള് നീക്കും തന്നെ മടിയാണ് ന്റെ ജേഷ്ഠത്തി ഒക്കെ ആഴ്ച ത്തില് ഒരു ദിവസേ ദോശടുള്ളൂ ഓരോ ദിവസം ഓരോ ഐറ്റ ഓരോ ഐറ്റം ആയിട്ട് ണ്ടാക്കും പറയു ചെജ്ജും അൻക്കൊക്കെ നടക്കും ന്ന് പറയും ആഹ മടുക്കൂല ഓരോ ദിവ്സം എന്തേ യിട്ടും ല്ലെങ്കി ബട്ടർ നായിട്ടും മറ്റേതായിട്ടും സ്പെഷ്യലായിട്ട് ഓള് ങ്ങനക് ആഹ ഇങ്ങനെ പരീഷി പരിക്ഷിച്ച് ഓക്കും ഓരോന്ന് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷച് നോക്കും
ആഹ്
അപ്പൊ പിന്നെ അതേപോലെ തന്നെ എല്ല ഫുഡ് ഡ് വേണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ചോറാണെങ്കിലും വെറൈറ്റി വെറൈറ്റി ങ്ങനെ അമ്മള് ഫോണിലക്കെ നോക്കുമ്പത് കാണുമ്പള് ആ അങ്ങന ഞാങ്ങനെ ഫത്തിമാക്കാരിസ് വേൾഡ് അതുപോലെ ഫെദുവാസ് കിച്ചണ് അങ്ങൻത്തെ ഓരൊക്കെ റെസിപ്പികളക്കെങ്ങനെ പരീക്ഷ ചോക്കും ചെലതൊക്കെ മ് അവരുതൊക്കെ തന്നെ കൂട്തല് ന്ന നോക്കല് അത്പോലെ ഐസ്ക്രീം കാര്യങ്ങളൊ അത്ണ്ടാക്കല്ല്യ കേക്ക് ണ്ടാക്കിക്കോക്കു മഹ് ചെറുതായിട്ടൊക്കെ ങ്ങനെല്ല്യേ വീട്ടില് ഇതപോലെ കുട്ട്യേക്ക് ബർത്ത്ഡേ ആണെങ്കിലും മറ്റ്ള്ളതാണെങ്കിലുംക്കെ കേക്ക് ഞാൻ തന്നെ ണ്ടാക്കും പുഡിങ് പുഡിങ് ണ്ടാക്കും അത്പോലെ ആ ഒരു വേ ക്രീംമ് വിപ്പിംഗ് ക്രീംമ് വാങ്ങും വിപ്പിംഗ് ക്രീംമ് വാങ്ങിട്ട്ണ്ടാക്കും ന്ന്ട്ട് ന്ന്ട്ട് അമ്മള് സ്പോഞ്ച് ണ്ടാക്കിട്ട് ഓവണൊന്നുംല്ല്യ ആഹ് പക്ഷെ ഞമ്മളട്പ്പത്ത് ആഹ് ചെമ്പട്ടിലൊക്കെ എറക്കച്ചിട്ടും കുക്കർല് റൗണ്ട് ആണെങ്കി കുക്കർലും മറ്റേത് ചതുരത്തിലിള്ള താണെങ്കി അയ്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കും എന്നാക്കെ ശെരീട്ടാ.
ഉം
പിന്നെ വിളിക്കണ്ട്.
ആഹ് ശെരി.